ആഹ് എനിക്ക് കേൾക്കാം ചേച്ച കേക്കൂട
ആഹ് കേട്ട എന്താണ്ട് വിശേഷം
ഇന്ന് ഈതൊക്കെ അല്ലേ എന്തായി പരിപാടിയൊക്കെ
ഇന്ന് ഒന്നും ആയിട്ടില്ല ഇന്ന് ഇന്ന് എല്ലാം ഒ ഒ ഒതുങ്ങി വന്നെത്തേള്ളൂ ചേർച്ചയൊക്കെ ഇനി ഇ എല്ലാം കിട്ടിയൊക്കെ വന്നാലേ കറിയൊക്കെ വെക്കുന്നത്
ഉ ആ ഓ കുടിച്ച് ഇതങ്ങനെ ഇരിക്കട
ഇല്ലരുന്നു കാട്ടി
കാപ്പക്ക് പുട്ടും ഉള്ളി വാട്ടിയതും
ആ എല്ലടത്ത ഒന്ന് കട്ടല്ലോന്നും ഒരുമാതിരി കട്ട ഇവിടെ എനിക്ക് കൂട്ടായ
ആണോ ആഹ പുട്ട് പെട്ടെന്ന് ആകുവല്ലോ അപ്പൊ പിന്നെ അതാണല്ലോ പുട്ടാണോ അത് കോതംമ്പോ
അരിപ്പൊട്ട
ഉ ആ് ഇവിടെയും അരിപ്പൂട്ടായിുന്നോ
എന്നാ വച്ച തര ഒക്കെയ
കറി ഉള്ളി വാട്ടിയതായിരുന്നു
അതെ ഉള്ളി തീയലോ അ
ഇവിടേക്ക് ഉള്ളി വാട്ടി ഉള്ളി ഏ എന്താ വെളിച്ചെണ്ണൽ ഇട്ടിട്ട് ഇതാക്കൂലേ
ആ വായി ഓക്കെ ഓക്കെ ഒച്ചക്ക്ത്തിക്ക്ിന പ
ഉച്ച ആഹ ഉച്ചക്ക് ആക്കണം
ഉ എന്തായാലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ
പ്ലാൻ ചെയ്തിട്ടില്ല ഞാനും അമ്മേ ഉള്ളൂ അച്ഛനും അനിയനൊക്കെ പുറത്തു പോയതാ അപ്പം ഞങ്ങ്ക്ക് രണ്ടാക്കും മതി ഇ വെച്ചിട്ട ഇങ്ങനെ ട്ടിരിക്കായിരുന്നു. അവിടെയോ?
ഇവിടെ ഉച്ചക്കത്തേക്ക് അങ്ങനെയല്ല ചോറായിട്ടുണ്ട്, ചെറുപയർ തോരൻ ആയിട്ടുണ്ട്, പപ്പടം വറുത്തുവച്ചിട്ടുണ്ട്. അത്യാവശ്യയൊക്കെ ത തട്ടിക്കൂട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താലും ഇച്ച കറിവെക്കാൻ ഉം അതായത് ഉം ഇറച്ചി ഐറ്റംസ് എന്തേലും കിട്ടുവാണെങ്കിൽ അതു കൂടെ അങ്ങ് വെക്കും.
ആഹ് ഏർ ഇന്ന് പുറത്തു എവിടെയെങ്കിലും പോകുന്നുണ്ടോ?
അതിനെ കുറിച്ച് തീരുമാനമായില്ല ഉച്ച കഴിഞ്ഞ വല്ലും ഒന്ന് എങ്ങനെയേലും പിള്ളാരെയും കൂട്ടിക്കൊണ്ടു ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു.
ഉം
മഴയില്ലെങ്കിൽ ഓ മഴയുണ്ടാൽ പോകും.
മഴയാണ് തീരുമാനിക്കുന്നത്.
മഴ കൊണ്ട് നമുക്ക് മഴയെ നമുക്ക് പിള്ളേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോ.
ഉം അത് ബുദ്ധിമുട്ടാണല്ലോ ഇന്നലെ എന്നിട്ട് തുണിയൊക്കെ ഉണങ്ങിയ ന്നോ
ഇന്നലെ ഒരുവിധം ഉണങ്ങി ഇന്ന് ഇട്ടത് ഉണങ്ങി ഇന്നിനിയിപ്പോ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഇന്നത്തെതിനി ഇന്ന് പെരുന്നാളൊക്കായതോണ്ട് അലക്കും അലക്കുന്ന പരിപാടി നിർത്തി വെച്ചേക്കുവാ നാളെ എല്ലാം കൂടെ.
ഒരുമിച്ചിട്ട്.
ഇപ്പോൾ ശരിയല്ലല്ലോ
ഉം ശരിയാ.
ഇന്ന്ട്ട് നാളെയെല്ലാ എല്ലാം കൂടി വാരി ഒരു ഒറ്റ അലക്ക്. അപ്പൊ ഇന്ന് വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ വേ ഭക്ഷണമൊക്കെ നാളത്തെനൊക്കെ കാണും.
ആഹ് ഒത്തിരി ഇണ്ടാവുല്ലോ ലേ?
ഉം എന്തേലുയൊക്കെ കാണുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നാളെ.
നാളെ ഭക്ഷണത്തിന്റെതല്ല. നാളെ അലക്കാണ് മെയിൻ അല്ലേ.
അയ്യോ ഭക്ഷണം തിന്നില്ലേലും വേണ്ടില്ല അലക്കാണ് മെയിൻ.
അത് ഉണങ്ങും വേണ്ടേ തുണി ഈ മഴയൊക്കെ ആയിട്ട്.
ഉം
ഉം ഉം
അവിടെ ഇനിയിപ്പോൾ കാലാവസ്ഥ എന്നത മഴയ്ക്കുണ്ടോ.
മഴക്ക് മഴ പെയ്യണോ പെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലുണ്ട്. മറ്റേ സൈഡിൽ വെയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു.
ഉം ആടോ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ?
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ ഞങ്ങളെന്നെ വീട്ടില് വല്ലപ്പോഴേ ഉണ്ടാവാറു അനിയനും ഞാനൊക്കെ ഇപ്പ പഠിക്കാൻ പോകുന്നതിനോണ്ടും അച്ഛനും അമ്മം പണിക്ക് പോകുന്നുണ്ട് അപ്പൊ പിന്നെ. ഇവിടെ ആരും ഇണ്ടാവത്തില്ല ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു പഠിച്ചത്. അവിടെ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു വന്നതാ. കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു ഇനിപ്പോ ഉ ഇനി പോവണ്ട.
ഓഹ്
ഞാന് ഡിഗ്രി ബോട്ടനി ഏർന്ന്
മോട്ട ന മോട്ട ഇയിപ്പൊ അടുത്ത പരിപാടി
അടുത്തത് ഇനി കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ ജോലിയുടെ പേസീദ് നോക്കുന്നുണ്ട്.
ഉം
എന്തെങ്കിലും അയാ അതായിരുന്നു.
ഉം
അങ്ങനെ അവിടെ പിള്ളേരൊക്കെ ഇപ്പ എത്രയലാ?
ഇക്ക എട്ട് വയസ്സ്
ആഹ
കുഞ്ഞുവാവക്ക് ഉം മൂന്നോളം മൂത്തോള് മൂന്നില് കുഞ്ഞുങ്ങള്ള് ഈവർഷക്ക അടുത്ത ആൾ ഈ വർഷം വിടാറന്ന ആയിട്ടില്ല രണ്ടര വയസ്സ് അടുത്ത കയ്യേക്കറി ഉറങ്ങുന്നു ഇപ്പൊ കുരുത്തക്കേട് ട് കാണിച്ചകുരുപ്പ് ഉം
ഇനി സ്കൂള് തുറന്ന കഴിഞ്ഞഞ് കഴിഞ്ഞാല് ചെറിയ ആള് മാത്രല്ലേ ഉണ്ടാവ
ശെരിയാണ് ഞാനും മാത്രം ഉണ്ടാവും തൊണ്ണൂ നല് മണി വരെ അത് കഴിയുമ്പം ഉ
ഭയങ്കര ശൂന്യത ആക്കല്ലേ വീട്ടില് രണ്ട ഒരു
ആ പണിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ സമയ ആകുമ്പോത്തേക്കും പിന്നെ ഉച്ചക്കത്ത ഒരു ചോറ്ൂണം കഴിഞ്ഞ നാല മണ ആകുമ്പോ ഇടക്ക പളിയും കഴിഞ്ഞ് ഇവർ വരുമ്പോത്തേന് എന്തേലും കടിയോ കാര്യങ്ങളോ ഒക്കെ ആക്കി വരുമ്പോഴത്തേക്കും പിന്നെ
സമയവും പോകവും ഉം ഓ ഈ എടുത്ത് വല്ല സിനിമയും കണ്ടായിർുന്നോ
ഷ്യന്ത്രി ഇറങ്ങിയിട്ടുണ്ട് കാണണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെയ എനിക്ക് വലിയ സിനിമ കാണാൻ പോകുന്നതിനോട് താല്പര്യമ ഇില്ല
ആഹ ചേച്ചിക്ക് എന്താ ചെയ്യാന ഇഷ്ടം
എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൊ ഒരു താല്പര്യംൊന്ന തോന്നില്ല
ഉറങ്ങണം
വീട്ടിൽ കിറന്ന് പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്തത്ത് മടക്കുന്നു
ഉം
ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയ്പോറേക്കും ഓടുന്നു സമയം കിട്ടാറില്ല കാരണംന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റരു കാപ്പി ചോറ് അവരുടെ വലുതരെ കുളുപ്പി ഇലക്ക് പിടി വിരിക്കല് മാറ്റിയിടല് തിരിക്കല് പിന്നെ അവരെ എങ്ങോട്ടേലും ഒ വർത്ത പോണങ്ക ഓഖ്ലായി പിന്നെ ഇപ്പോ സ്കൂള് പറഞ്ഞപ്പോഴത്തേക്ക് പുസ്തകം പോദിക്ക ആ മെഡിക്കല് സ്കൂളില് അഡ്മിഷൻ അറിയി ചേർക്കല് ആ അ പിന്നെ അങ്ങോട്ട് പോയി അ ആകാർ കയറെ വേരിഫിക്കേഷൻ ചെയ്ട്ട പിന്നെ അതിന്റെ ഇടയിൽ ചെറിയൊരു ജലദോഷം ഒന്ന ഒരാഴ്ച പോയി കിട്ടി അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ദിവസങ്ങള്ൾ പോൊയ്ക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന്
ഉം ഉം ഉ
പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ക്ക കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ
ഉം
പിന്നെ നമുക്ക് അതിറേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുമ്പോ പിന്നെ കിടക്കുകമായിരിക്കും
ഉ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈം് കിട്ടും
പട്ടെ ഉറക്കത്തിന് പോലും കിട്ടുന്നില്ല റസ്റ്റ് അപ്പൊ അങ്ങനെ പോോന്ന നമുക്ക് ഒരു പ്രത്യേകം ട്ട ഒരു ഒരു ഇന്ന വിഷയത്തിലേക്ക് ടാർഗറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ളതില്ല
ആഹ്
എല്ലാം ചെയ്യും എല് ആത്താണ് ചെറ്തായിട്ട് തയ്ക്കും സ്വന്തം തുണിയൊക്കെ അടിക്കും നൈറ്റി തയ്ക്കും ഷേപ്പിയ്യും അതൊക്കെ ഇങ്ങനെ പോവും അതൊക്കെ ഇതിന്റെ കൂടെ എല്ലാം ഇങ്ങനെ കൂടെ കൂടെ കൂടെ കൂടെ കൂടെ നടക്കും എല്ലാരേയും തലമുടിയും ചീകി, തലേം ചീകി, ആ ഒതുക്കിപ്പെർക്കി കെട്ടി വരുമ്പത്തെനും ഉച്ചയാവും.
ഉം അ
അങ്ങനെ സമയങ്ങള ഉം അത് ഓട്ടോമാറ്റിക്കലായിക്കോളും
ആഹ്
നമ്മള് ചെയ്ത് ചെയ്ത് വരുമ്പോ ആ ഒരു റൂൾ അൻസര്ച്ച് വന്നോളും
ഉം ഉം
പിന്നെ അവിടെന്നാ ഉണ്ട് വേറെ വിശേഷങ്ങളൊക്കെ വേ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നോ വെക്കേഷൻ ഒക്കെ ആയിട്ട് വിരുന്നുകാരൊ ക്കെ ഉണ്ടായിരുന്നൊ
ആഹ അമ്മയുടെ അനിയത്തീടെ മക്കള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ ട്ട്ങ്ങനെ കൊർച്ച് കൊർച്ച് ദവസം ഉണ്ടായിരുന്നു വടെ അവരെ കൂടങ്ങനെ അടിപൊളിയായിട്ട് ട്ട് ചിൽചെയ്ത് നടന്നാന്ന് ആ പൊർത്ത് ഇവടെ ഏഹ് പൊർത്ത് പോവാൻ കൊർച്ച് സ്ഥലണ്ട് പാർക്കൊക്കെ ആയിട്ട് ഇവിടെടുത്താ അപ്പം അവട്തന്നെ ആയിര്ന്ന് കൂടുതലും രാത്രി മാത്രം ഇങ്ങോട്ട് കേറല് വീട്ടലേക്കി
ഉം ഭക്ഷണണൊക്കെ പൊർത്തുന്നൊക്കെ മേട്ച്ച് കഴിക്കോ അതോ വീട്ടിൽ തന്നെള്ളാണോ ഇഷ്ടം ഏതാ കൂടുതൽ ഇഷ്ടം
എനിക്ക് വീട്ടിലുള്ളതാ ഇഷ്ടം എന്നാ പൊർത്തുന്ന് കഴിക്കണെങ്കി കഴിക്കാനും റെഡിയാണ്ന്ന് അങ്ങനെ അവ വരുമ്പ പിന്നെ പൊർത്തുന്ന് ആക്കാന്ന് വിചാരിക്കും എടക്ക് അമ്മ അടിപൊള്യയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലൊക്കെ ണ്ടാക്കും
ഉം അമ്മ എന്നാ ഉണ്ടാക്കുന്നു കൂടുതൽ
അമ്മ ബിരിയാണി അടിപൊളി ഇണ്ടാക്കും സദ്യയും അതേപോലെ അടിപൊളിയ പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയി വൈകിട്ട് അതുണ്ടാക്കാം നല്ല രസം എന്താന്നന്ന് അറിയില്ല അമ്മ ഉണ്ടാക്കി കഴിഞ്ഞ അടിപൊളിയ
ഉം
അത് സമ്മതിച്ചു കൊടു
ഓ സഹായിക്കാനൊക്കെ പോകും പക്ഷെ എന്താ അറില്ല ഉണ്ടാക്ക ശ്രമിച്ച കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒന്നും വരത്തില്ല അത് അമ്മ തന്നെ ഇണ്ടാക്കണം
ഉം അതങ്ങനെ എല്ലായിടത്തും അമ്മമാരങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ഒരു ശീലമായായല്ലോ
ഉം
അമ്മമാരുണ്ടാക്കുന്നതിന് ചെറിയൊരു രുചി കൂടുതൽ കാണും
ഉം
പിന്നെ ഉണ്ടാക്കാൻ അമ്മമാർക്ക് പരീഷണങ്ങളൊക്കെ ചെറുതായിട്ട് ചെറിയോരു ചമ്മന്തി അരച്ചാലും മതി അവർക്ക്
ഉ അത
ഉ പിന്നെ എന്നെ ഉണ്ടോ വേറെ വാർത്തകളൊക്കെ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്നന്നതാ പ പോവാ കോഴ്സ് ചെയ്യ
ഉം ഞാന് ഇപ്പൊ മറ്റേ എസ് എസ് സിയുടെ കോച്ചിംഗിന് പോകുന്ന നോക്കുന്നുണ്ട് ആ സെൻട്രൽ ഗവൺമെന്റിന്റെ ആ അമ്മ ഇവിടെ അടുത്ത് ടീച്ചർ ട്ട് വർക്ക് ചെയ്യുന്നത്
ടീച്ചറാണോ സ്കൂളാ പഠിപ്പിക്കുന്നത് അല്ല എത്ര
ഇപ്പോ ഏഴാം ക്ലാസ് വരെന്നാ പറഞ്ഞത് അതെ ആ എന്താന്ന് അറിയില്ല മാനേജ്മെന്റിന്റെ ഇതുപോലെ ഉണ്ടാകും എത്ര വരന്നുള്ളത് ഇതുവരെ പോയത് ഏഴാം ക്ലാസ് ശമ്പളം കുറവാ എന്നാലും വീട്ടിലിങ്ങനെ ഒറ്റക്ക് ഇ ണ്ടല്ലോ
ആ അത് ശരിയാ എന്നാലും എത്ര കിട്ടും മാസം
ഓ അഞ്ചോ ആറോ ആയിട്ട് കിട്ടും
ആ
അങ്ങനെ പറഞ്ഞത് ഉം
അച്ഛനവിടെ ഓട്ടോ ഓടിക്കാ ഇവിടെ അട്ത്ത് ഹാർബറ്ല് ഉം ഓട്ടോ ഡ്രൈവറായിട്ട് പോവാ അവിടെ വീട്ടില് ചേച്ചിയും ഭർ ഭർത്താവും മക്കളെ ഉള്ളോ
ആഹ് ഒള്ളൂ ഒള്ളു ഇവിടെയും ഓട്ട്ർ ഓടിക്കുവാ
ആണോ ആഹ് ഹസ് സഞ്ചറ്യക്കുലെ
ഉം ഉം അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വരും
ഉം ആണോ അ ഇന്ന് പോകുന്നുണ്ടാവുലലേ
ലാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് അത്യാവശ്യം ഒരു റൗണ്ട് വെചേച്ച് കാപ്പിയോക്കെ കുടിച്ചിട്ട് ചുമ്മാ അവിടെന്ന് വീട്ടീരിക്കുമ്പോ ഒന്ന് കെട് ന്നു മയങ്ങ ഉം
ഇന്ന് ഉം ഹ് ഹ് എല്ലാരുകൂടെ
ആ പ് അപ്പ പിന്നെ നമ്മള് എന്നാ ശെരിടാ
ഉം ഒ ഓക്കെ